ആ എന്തൊക്കെയുണ്ട് വിശേഷം?
അങ്ങനെ പോകുന്നു എന്താ ചായ കുടിച്ചോ
ആ ചായൊക്കെ കുടിച്ച് ഇവിടെങ്ങനെ ഇ രിക്കായിരുന്നു മക്കള് കളിക്കാൻ പോയിക്ക്‌ണ്
ആഹ് ആഹ് ഇവിടെ അതെ മക്കള് കളിക്കാൻ പോയതാ ചെറിയ മോള് ഇവിടെണ്ട് വലിയ മോള് കളിക്കാൻ പോയിട്ടുണ്ട്. മഴയുണ്ട് മഴ ഉണ്ടോന്ന് ചോദി വച്ചാല് മഴ എടക്ക് പെയ്യും എടക്കൊന്ന് നിൽക്കും ആ ഒരു രീതിയിലാണ് ത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ
ഇനിയിപ്പോ മഴക്കാലായോണ്ട് ഭയങ്കര പേടിയാണ് മഴക്കാല ആവുമ്പോ രോഗങ്ങളായാലും മഴ പെയ്യുമ്പോഴായാലും
ആ അതെ ഓ കൊതുകും ഈച്ചി നന്നായി ട്ട്ണ്ട് സിറ്റ് ഔട്ടിലൊന്നും നമക്ക് ഇരിക്കാൻ പറ്റൂല്ല കൊതുകും നല്ല പോലെണ്ട് അത്പോലെ ങ്ങനെ ഈച്ചയുണ്ട്
ആ ഈച്ച ഇവിടെ അ ത്ര ഇല്ല പക്ഷെ ഈച്ച വന്ന് കഴിഞ്ഞാ പെട്ടു കാരണം അത്രത്തോളം ഉണ്ട് വരുമ്പോ
ആ ഇവിടെ അതന്നെ സിറ്റ് ഔട്ടില് നല്ല രീതിൽ ഈച്ചണ്ട്
ആ അതെല്ലേ നമ്മള് വാതിലും ചനലൊ ക്കെ തൊറന്നിട്ടാല് ഭയങ്കരാ പ്പൊ ആ കോണിക്കൂടില്ള്ള എന്താ പറയാ ഇത്ണ്ടല്ലോ ആ ഗിൽസിന്റെ അവിടെ ഞാനൊരു ബെഡ്ഷീറ്റ് കെട്ടിയിര്ന്ന്. അപ്പൊ അത്ണ്ടായ സമയത്ത് കൊതുകേള് പേ ട്ടെന്ന് വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇന്നാള് വീട്ടില് കുറെ ഇരുന്നാര് വന്നപ്പോം അത്ങ്ങനെരു ക നമക്കൊരു ഒര് ഗു മോശായിട്ട് ഇങ്ങനെ തോന്നിയപ്പോ ആ ഞാന തെന്തയ്തു അത് അയച്ചിട്ടു ഇപ്പൊ സ ത്യം പറഞ്ഞാല് അതിലൂടെ വരുന്ന അതിലൂടെ ആയിരിക്കും കൊ ള് വരുന്നേ ന്ന് തോന്നുന്നു
ആ എന്താ ഞങ്ങക്കിവിടെ സിറ്റ്ഔട്ടിന് നല്ല രീതിയിൽ ഈച്ച് ച്ചയുണ്ട് അതുപോലെ തന്നെ കൊതുകുണ്ട് പക്ഷെ അകത്തോട്ട് ഈച്ചയുല്ല കൊതുകൂല്ല
ആ ഇവിടെ ഇല്ല പക്ഷെ ഇനിക്കിപ്പോ തോന്നുന്നു ഇനിയിപ്പോ വ വരോന്നറിയില്ല കാരണം എന്താച്ചാല് നമക്ക്ങ്ങനെ പുറത്ത് പോയിട്ട് ഞാനിപ്പോ സിറ്റ് ഔട്ടില് എറെ ഫ്രണ്ട് വിളിച്ചിര്ന്ന് അപ്പ അവള്ക്ക് റേഞ്ച് ഇല്ലായിഞ്ഞിട്ട് ഇനി എന്റെ പ്രശ് ണോന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വിറ്റ്ഔട്ടല് പോയി ഒന്ന് ഇരുന്നതേ ഓർമ്മയുള്ളൂ
ആ കൊതുക് നന്നായിട്ടുണ്ടാവൂല്ലേ
ഉം കൊതുക് നന്നായിട്ട്ണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട കൊതുകും കൂടേണ് ഇങ്ങട്ട് വന്നാലെ ഇനി പ്പാ ഈ സമയൊല്ലെ ഉം കൊതുക് കടിച്ചാൽ അലർജി ഇണ്ടാവോ നിനക്ക്
ഇല്ല അങ്ങൻത്തെ പ്രശ്നം എനിക്കില്ല പക്ഷെ എൻക്ക് മക്കളെയൊക്കെ കൊത്കടിക്കുമ്പളെ ഭയങ്കര പേടിയാണ് കണം എന്ത് രോഗൊം ബാ തെരുന്നത് ഈ കൊതുക് വയ് ആണല്ലോ ആഹ് അപ്പ നമുക്ക് പേട് ടിയാണ് അതാലോയ്ക്കുമ്പം പേടി
ഉം എന്താ പറയ ഞാനു അതെ ഇൻക്കും ഭയങ്കര പേടിയൊക്ക്യാണ് മക്കൾക്ക് മക്കൾക്ക് എന്തെങ്കിലുഇണ്ടായി കഴിഞ്ഞപ്പോൾ വൈറൽ ഫീവറൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പ സ്കൂള് പോകുമ്പോ ഓര ഒരാള്ത് ശെരിയായി വരുമ്പോഴേക്കും
ക്കേരുംആഹ് അത് തന്നെയാണ് ഇവടെ ഇപ്പോ എനിക്ക് ന്ന ഇപ്പൊ ഇന്ന് ഫിവർ ഇണ്ടായിട്ട്ണ്ടായിര്ന്നു അപ്പൊ ആ പനിയൊന്ന് മാറി വന്നപ്പഴേക്കും ജലദോഷം ചൊമെം ജലദോഷം എനിക്ക് അത്ര പ്രശ്നായിട്ട് തോന്നിട്ടില്ല പക്ഷെ ചൊമ ഭയ ങ്കര ബുദ്ധിമു നമ്മൾഈ ഓരോ പ്രാശ്യം ചുമക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്റെ മോള് വല്യ മോള് ഇപ്പ മിനിഞ്ഞാന്ന് ഇന്നലെ പറയാ എനിക്കൊന്ന് ചുമ ണ്ടാരുന്നെങ്കി എക്ക് പൂതിയാവുന്നുണ്ട് ഒന്ന് ചൊമക്കാന് ഞാൻ പർഞ് വെറുതേ അല്ല പോവാതിരിക്കാനല്ല ഓക്കിഷ്ട ഓക്കീ ജൽദോഷം പിടിച്ചാലൊക്കെ സൗണ്ട് മാറോല്ലോ അത് വേ ഇന്നിട്ട് വേ ആ അതാണ് മാറുമ്പോക്ക് ഓളെന്നെ മാറി മാതിരിയാണ് ഭയങ്കര ഇഷ്ട എന്നിട്ട് അത്ങ്ങനെ വല്ല്യ വല്ല്യ സംഭവാക്കി കൊണ്ടടക്കു അപ്പോളർഞ്ഞ് ഒന്ന് ചുമ ച്ച് ഞാൻ പറഞ്ഞു വെറുതേ ആവശ്യല്ലാത്തെ പറയണ്ട അത് കിട്ട്യോരെന്നെ അതിനോട് ബുദ്ധിമുട്ടി നിക്കാണ് കാര്ണം അത്രിം റിസ്ക്കാണ് കൊര ക്കന്ന് പറഞ്ഞാല്
അതെ അതെ
അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി ഓരോരുത്തർക്കായിട്ട് ഇതെന്നേണ് ആഹ് തേക്കുമ്പ നല്ല ചൊമയാണ്
ഉം ഇപ്പം ഭയങ്കരായിട്ട് ചൊമക്ക്ന്നിണ്ട്
ഇണ്ട് ഞാനിപ്പോ ഇതുവരെ കാണിച്ചിട്ടൊന്നുല്ല ഇന്ന് ചിലപ്പോ പോയി കാണിക്കരു ആ എന്ത് ചൊമയാനൊന്നറിയൂല്ല ഇന്നിപ്പോ ചെലപ്പോ പോയി കാണി ണം അല്ലെങ്കിൽ പിന്നെ മരുന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാന്നും പറഞ്ഞിരുന്നു ആ കാരണം അങ്ങനെയാലും മതി കാരണം ഇനിയിപ്പ തണുപ്പൊക്കെ തട്ടി പോകുമ്പോ ചെല ഒന്നൂടെ കൂടെ ഒള്ളൂ
അതെ ഇനിയിപ്പോ അതു അല്ല പിന്നെ ഇപ്പൊ മ് അസുഖങ്ങളൊക്കെ വന്ന് കിട്ടിയാലേ പിന്നെ അത് മാറി പോവാന് ഭയ അതെ അതെ അതാണ് വല്ല്യ പ്രശ്നം ഇപ്പൊ പെട്ടെന്ന് ഇനിയിപ്പോ ഫീവർ ആയാലും പെട്ടെന്ന് മാറത്തില്ല
ഇല്ല ഇല്ല
ഉം പിന്നെ മക്കക്കൊക്കെ ഇപ്പം ഒരു കുട്ടിക്ക് ഇണ്ടായി കഴിഞ്ഞാല് എല്ലാ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അണിണ്ടാവാണല്ലോ
അതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറിയ മോക്കിപ്പ ഇന്നിണ്ട് ജലദോഷം പിടിച്ചിട്ടിണ്ട് അപ്പൊ ഇനി ഇനിയി പ്പോ ഈ അംഗനവാടീലൊ ക്കെ പോയി തുടങ്ങിയാ തന്നെ എല്ലാ കുട്ടികളായിട്ടും മിങ്കിളെയ്യുമ്പേ ഒരാൾക്ക് ഇണ്ടായാ മതിയല്ലോ അത് പെട്ടന്ന് പടർന്ന് പിടിക്കാനെ
ആ അതെ ഇപ്പത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പടർന്ന് പിടി കൊം ചെയ്യും പെ ട്ടന്ന് മാറത്തൂല്ല
തെ
മാറിക്കിട്ടാൻ ഭയങ്കര പാടാ
ഉം ഉം
ഇവിടെ അതെന്നെ അവസ്ഥ ഇനിയിപ്പ പനിയൊക്കെ തൊടങ്ങി കയിഞ്ഞാല് നമുക്ക് ഉം ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം മക്കക്ക് സുഖല്ലായി കഴിഞ്ഞാ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാ
അതെ കാരണം നമ്മ്ക്കാണെങ്കി ആ അമ്മക്കതെ ങ്ങട് സഹിച്ചാ മതി പഷെ മക്കൾക്കാവുമ്പഴെ നമുക്കത് ആ നമക്ക് ആകെ ബുദ്ധിമുട്ട ണ് കാരണം അവര് ഇപ്പം ഭക്ഷണം കഴിക്കാനും അതിനൊക്ക് ക്കല്ലെങ്കിൽ തന്നെ ബേക്കോട്ടിള്ള മക്കളാവാ ന്നിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ടും കഴി ഇന്നലെ പത്ത്തന്നെപ്പോ എന്റെ ചെറിയ മോൾക്ക് വൈകുന്നേരം ഒരു മൂ നാല് പ്രാശ്യം ഛർദിച്ചു ഉച്ചക്ക് തന്നെ ഉച്ചക്ക് തന്നെ ഇക്ക ഓൾ കുളിപ്പിച്ചു കൊടുത്തപ്പം പറഞ്ഞിരുന്നു എന്താ അവളെ വയറിങ്ങനെ വീർ നിക്കന്നന്ന് ചോയിച്ചീന്നു അപ്പം രാവിലെ ഒരു ചെറിയ ദോശ് ശ ഷ്ണം മാത്രാനല്ലേ കയ് ച്ചത് വേറൊന്നും കഴിക്കണില്ല പിന്നെ എനിക്ക് ബാക്കില് പോയി കഴപ്പിക്കാന് എങ്കി പിരീട്സിന്റെ ബുദ്ധിമു ട്ട്ണ്ടായൊണ്ട് ഇൻക്ക് അയ്ന് കഴിഞ്ഞിട്ടുല്ല അപ്പ പിന്നെ ഉച്ചക് ക്ക് ഞാന് അത് ആ കുളി കുളിച്ചപ്പളാണ് അങ്ങനെ പറത് കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ഇര്ത്തി ഫുഡോക്കെ വാരി കൊടുത്ത് തിന്നാനൊന്നും കൂട്ട ണ്ടായിരുന്നില്ല പക്ഷെ ഞാനും കൊറെയൊക്കെ അങ്ങനെ ഇങ്ങനെയായിട്ട് കൊറൊച്ചൊക്കെ ഫുഡും കൊടുത്തു. ചോറ് കൊടുത്തു. ത്ട്ട് വൈകുന്നേരം ആയപ്പോ ആ ചോറ് അത് പോലെ ചർദ്ധി ച്ചു ദഹിക്കാനിട്ടായിരിക്കും അതുപോലെ ചർദിച്ചു മൂന്നും പ്രാവശ്യായിട്ട് ചോറ് കുറേശെ കുറേശെ ചർദിച്ചു അത് കഴിഞ്ട്ട് രാവിൽകത്തെ ദോശ വരെ
അതെ എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ
ഞാൻ പറെട്ടെ ദഹനത്തിന് എന്തേം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കഞ്ഞിവെള്ളം കൊട്തെന് ശേഷം ഒളൊന്ന് സ് ത്താറായി പിന്നെ കാണിക്കാൻ പോവാന്ന്‌ വിചാരിച്ചിട്ട്ണ്ടായിര്ന്ന് പിന്നെ ഓ കൊഴപ്പല്ലാത്ത പോലെ തോന്നി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കി കാണി ക്കാന്ന്ല്ലേ രീതിയിൽ നിന്നപ്പം പിന്നെ ഓക്ക് പ്രശ്നം ഇണ്ടായില്ല പിന്നെപ്പം ഇന്ന് രാവിലായപ്പളും കൊഴപ്പന്നുല്ല ഞാൻ അംഗൻവാടിലോന്നും പറഞ്ഞയക്കണ്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മോക്ക് പോവന്നെ വേണം ഇന്ന് അങ്കൻവാടി പോവാ അംഗനവാടി പോവാറഞ്ഞു. ആഹ് അതായിരിക്കും അതിങ്ങിട്ട് ദെഹിക്കാതെ ന്തേ പിന്നെ അതിന് അതിന്റെ തലേ ദിവസം അവള് ന്യൂടി തിരിച്ചു തന്നിട്ട്ണ്ടാര് ന്നു ഇല്ല പിന്നെ പ്രശ്നൊന്നുല്ല അപ്പ ഞാൻ ന്യൂടിൽസ് ച്ച ങ്ങാനും ദഹിക്കാഞ്ഞിട്ടോ എന്താ അറിയൂലല്ലോ
ഉം
ആഹ് അതായിരിക്കും
ആഹ് ഭയങ്കര പ്രശ് നാണ് മക്കൾക്ക് പ്രത്യേകിച്ച് ചെറിയ മക്കളും കൂടെ ആവുമ്പോഴേ അവര്ങ്ങട്ട് ബു ബുദ്ധിമുട്ടാവും
അതെ അതെ
ഉം പിന്നെ ഞാ നും അതെ ഇപ്പൊ കൊതുവ ഒക്കെ കടിച്ച് കഴിഞ്ഞാലും ഭയങ്കര പേടിയാ ഇയ്യ് പറഞ്ഞ പോലെ ഉം എന്തെങ്കിലൊക്കെ ഉണ്ടായി കിട്ടിയ ചിക്കൻകുനിയ ആയാലും ഈ മഴ ക്കാലത്താണല്ലോ ഈ വെള്ളം കെട്ടി കിടന്ന കൊതുകുകളായാലും എല്ലതും
ആഹ് എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്നത് മഴക്കാലത്താണല്ലോ ഈ കൊതുകായാലും അതൊക്കെ കൊതുകൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന കാലം മഴക്കാലും തന്നെ അതോണ്ടാണ് ഓരോ രോ
പടർന്നു പിടിക്കുന്നു അതെ ഇപ്പ പിന്നെ ഹരിതകർമ്മസേന കൊറെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടു പോകുന്നൊണ്ട് നമുക്ക് അതിന്റെ ഒരു ടെൻഷൻ ഇല്ല.
ആ അതെ പക്ഷേ ഈ പ്ലാ ഞാൻ പറയാട്ടോ അവര് പ്ലാസ്റ്റിക് കൊണ്ട് പോകുമോ ഒക്കെ പക്ഷേ ഈ പാമ്പേഴ്സ് ഇണ്ടല്ലോ പാമ്പേഴ്സിന്റെ ജെല്ലൊക്കെ കളഞ്ഞു കൊടു ആ പ്ലാസ്റ്റിക് അവര് കൊണ്ടു പോകുന്നില്ല. അപ്പ പിന്നെ നമ്മളത് എന്താ കത്തിക്കാണ് വേണ്ടത് അങ്ങനെയാണെങ്കില് നമുക്ക് പ്ലാസ്റ്റിക്കും കൂടെ അതിന്റെ കൂടെ കത്തിച്ചാ പോരേ.
അതെ അതെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല.
ഇല്ല ഓക്കെ പാട് ടില്ല. ഞാൻ സമ്മതിച്ചു പക്ഷേ അതല്ല അവര് പമ്പേഴ്സിന്റെ എന്താ തൊലി ഇണ്ടല്ലോ തൊലി അത്കൊണ്ട് പോകുന്നില്ലല്ലോ. അപ്പോ പിന്നെ നമുക്ക് അതെന്തും ചെയ്യാനും കഴിയൂലല്ലോ കത്തിക്കല്ലാതെ വേറെന്താ മാർഗ ഇള്ളത്. ഇല്ല അവര് കൊണ്ടുപോകുല്ലാന്ന് പറഞ്ഞു, ആഹ് അതുപോലെ പാമ്പസിന്റെ തോലി ഞാൻ പിന്നെ അങ്ങനെ അന്ന ത്തെ മൈൻറ് ആക്കിയിട്ടുണ്ടായിരു ന്നി പക്ഷേ പിന്നെ എനിക്ക് തോന്നി അപ്പോഴേക്കും ഞാൻ പാമ്പേസ് നിർത്തിം ചെയ്തുട്ടോ.
മ് മ് മ് മ്
പാഡിന്റെത് അങ്ങനത്തെന്നും അവർ കൊണ്ട് പോകുല്ല നമ്മള അത്രയും വൃത്തിയാക്കിയിട്ടല്ലേ കൊടു ക്കൊള്ളൂ അല്ലാതെ അങ്ങനെ ഇട്ട് കൊടുക്കൂലല്ലോ അത് പോലെ തന്നെ ഈ ഡ്രസ് ഡ്രസ്സുകള് കൊണ്ടു പോവല്ലോ ശീലകള് അതിലും ഉണ്ട് പാൻറീസ് ച് അതെ പാൻ്റീസ് സ് ബ്ര ഇതൊന്നും കൊണ്ടുപോവുലാന്ന്, അപ്പൊ അത് നമ്മളെന്താ ചെയ്യാ, അങ്ങനെയല്ല അവരിപ്പിത് അ പാൻ്റീസും ബ്രായൊന്നും അവര് കൊണ്ടുപോവുലാന്ന് പറഞ്ഞു നമ്മളിത് കത്തിച്ച് കളയുന്നതിനാണ് അവര് കൊണ്ടു പോന്നത് ആ അതെ അതെ അങ്ങനെണ്ട് നമ്മളിത് കത്തിച്ച് കളയുന്നേന അവര് കൊണ്ടു പോന്നത് പക്ഷെ കുറച്ചൊരു സാധനം ഇവിടെ വെ ച്ച അതും നമ്മള് കത്തിക്കല്ലാതെ നമുക്ക് വേറെ നിവർത്തിയിണ്ടോ വേറെന്താ ചെയ്യാ അപ്പം പിന്നെ അയ് ഈ ലോജിക് ക്കില്ലാത്ത കാര്യാണ് ഞാനിങ്ങനെ ചെലപ്പോ വിചാരിക്കും ഇപ്പം എന്റെ പമ്പേയ്സിന്റെ ഇത് കൊറഞ്ഞുട്ടോ
ചെല സമയത്ത് ഞാനും ഇത് ശ്രദ്ധിക്കാറിണ്ട് ചെല സമയത്ത് നമ്മള് സാധനങ്ങള് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമ്മള് മഴയില്ലാതെ എടുത്തു വെക്കും എന്നിട്ട് അവര് അത് അവിടെ റോഡിൽ കൊണ്ടുപോയിട്ട് മയയൊക്കെ പെയ്ത് കൊണ്ട് അത് നമ്മളോട്
വെറുതെ അവിടെ കെടക്കും അതുപോലെ തന്നെ അതുപോലെ വേറൊന്നുണ്ട് നമ്മളടുത്ത് സാധനം ഇല്ലെങ്കിലും അവർക്ക് അൻപത് രൂപ കിട്ടണം
ആ യൂസർഫീ നിർബന്ധം ഇപ്പൊ അതില്ലാതെ ഒരു കാര്യവും നടക്കൂലാലോ
അ അഷെ അതൊക് ഒന്നെങ്കി അവര് കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുപോവാ എല്ലാ സാധനവും കൊണ്ടു പൂവ അതാത് ഇപ്പൊ കൊറച്ച് നമ്മളെ വീട്ടി തന്ന് കൊറച്ച് ചൊലു കൊണ്ടുണ്ടെ ആവശ്യം അവി
അവിടെ വരുന്നില്ല പിന്നെ അതുവല്ല ഇപ്പം ചെരുപ്പ് അല്ലെങ്കി വസ് സ്ത്രം തുണി തുണിത്തരങ്ങള് ചി ചില്ലുകള് അതൊക്കെ ഇണ്ടല്ലോ ഗ്ലാസായി അതൊ ക്കെ അതൊക്കെ അവര് ഒരു ടൈമിലൊ മാത്രം കൊണ്ടുവന്ന ഒരു കൊല്ലത്തില് ഒരു പ്രാവശ്യം മാത്രം ആഹ് കൊല്ലത്തിലൊക്കെ പോവുള്ളൂ
അങ്ങനെയൊക്കെ ആവുമ്പോ ഒരു ചാക്ക് നിറച്ച് ചെരുപ്പ് നമുക്ക് എടുത്തു വെ ക്കാണ്ടാവും
ആഹ് പിന്നെ അതുവല്ല അ നമ്മള് ആ ദിവസം അവര് വരുന്നത് ഒരു ദിവസാ ആ ഒരു ദിവസ് നമ്മളവിടെ ഇല്ലെങ്കില് പിന്നത്തെ കൊല്ലം ആഹ് ഞാനിപ്പൊ കഴിഞ്ഞ കൊല്ലം അത് പെട്ട് ഞാനിപ്പം സൺസൈഡ്മേല് വെച്ചേക്കാ അവിടുത്തെ എല്ലാ സാധനങ്ങളും
ആഹ് ആഹ് അതൊക്കെ ബുദ്ധിമുട്ടാണ് അവര് കൊണ്ടുപോവുന്നുണ്ട് ഓക്കെ അത് സുഖം തന്നെയാണ് കാരണം പ്ലാസ്റ്റിക് നമ്മള് വെറുതെ വീട്ടില് കത്തിക്ക അങ്ങനോന്നും ചെയ്യേണ്ട ക്ഷെല്ലാതും കൊണ്ടുപോവാ കൊറച്ച് ഇവിടെ വെച്ചിട്ട് കൊറച്ചായിട്ട് കൊണ്ടുപോകുന്നതിൽ എന്താ അതിലിപ്പോ എന്താ ലോജിക്ക്? അത് ഒരു വെറുതെ ഉള്ള ഒരു പണി പോലെയിപ്പോയില്ലേ അത് ഹലോ